ഹലോ
ആഹ കേട്ടച്ച ഏർ എന്തൊക്കെ ഇതല്ലേ ഫുഡ് കഴിച്ചില്ലേ
ആഹ് ഫുഡ കഴച്ചോ
ഉ മന്തോ
ആ ഇന്ന നല്ല മഴേന
ആഹ ഇവിടെ അങ്ങനെ നല്ല മഴ
രാവിലെ കടങ്ങിയ പോ ഇപ്പൊ ഒന്നിങ്ങനെ ഒന്ന ഇങ്ങനെ ചൊയിട്ട ഇങ്ങനെ
ആഹ ആഹ ആഹ്
പിന്നെന്നിട്ട് എന്തൊക്കെ കുട്ടയാനക്ക
എന്താ അവിടെണ്ട് രണ്ടാള ഇണ്ട് ആഹ ഞ ഞായറാഴ്ചയാണ് മൂന്ന് ദിവസവതിട്ടല്ലേ
തരുന്നു പോയില്ലേ ആടുറു പോലല്ലേ
ചോറെ അത്തൊന്നും പോയില്ലോ വ്യത്യാശല്ലാം പോയനേ
ആ എടുക്കാപോയീനെ?
വെക്കേഷനില് ഊട്ടി പോയിനിം മേ ഫാമിലി.
ആ ഊട്ടി ഊട്ടി പോവ്ണെ ഇഷ്ടവുംലെ.
ആ ആ് അദ്യട്ട് പോയി ഹ് മം ഫസ്റ്റയിട്ട് പോയതാ ആ ഊട്ടി ഊട്ടിന്ന് പറഞ്ഞ പോയാലേ അവുട്ത്തെ അവസ്ഥറിയൊ
ഊട്ടിക്കല്ലേ ഇഷ്ടാണ് പോരാ കാരനാ
തണുപ്പ് ലെ
ആ തണു പ്പ് പിന്നെ ഫസ്റ്റ് പോയത് എങ്ങട്ടാ നോക്കുമ്പോ കറ പിന്നെ പറയുമ്പോ ഞമ്മൾ വെച്ചാല് പ പോയിറ്റ്ഇണ്ട്
ആ ആഹ
ചിലപ്പോ ഒന്നുല്ലെങ്കിലും ഒരു യാത്ര.
ആ ഒരു രെസം യാത്ര ഹാ.
മം പിന്നെന്തൊക്കെ വേറെന്തൊക്കെ?
ഇന്നാ ന്താ വേറെന്തൊക്കെ ഫുഡ് സാധ ചോറെന്നെ അയ്നിം.
ആ
മം ചോറും ചിക്കൻ ഉണ്ടയ്ന്നി
ആ പിന്നെ ഇന്നട്ട് ആ വിരുന്ന്ആ വിരുന്ന് വിര്ന്ന്? പോയിനോ
ഇല്ലല്ല പോയില്ല
മം മദ്രാസ് ഒഴിവ്ഇണ്ടായ്റ്റ്
ആ മദ്രാസ ഒന്ന് വെള്ളിയാഴ്ച ഒഴവുണ്ടായിരുന്നു അന്ന് പോയില്ല അന്ന് ഇന്റെ ഉം
ആ ആ അങ്ങനെ പോയീലലെ വീട്ടിൽ ന്നട്ട്പ്പോ ആരൊക്കെ ഇണ്ട്? ആ
അവിടെ എന്താ ഫുഡ്‌ ഉച്ചക്കത്തെ ഫുഡ്‌?
ഉച്ചക്ക് സാധാ ഫുഡെന്നെ അപ്പൊ ഇങ്ങട്ട് ഇന്റെ വീട്ടേക്ക് വന്നതെര്ന്നു. ആഹ ശ ഓ ഇന്ന് പോണം തിരിച്ചു പോണം.
അപ്പൊ മദ്റസ ഇണ്ടാവൂലെ കു
ഇത എടുത്തന്നെണ് വീ വല്ല്യ ദൂരല്ല ഇന്ന ചെറിയൊരു ദൂരം അത്രേ ഉള്ളൂ അപ്പൊ പി പിന്നെ പോവാനൊക്കെ സുഖാണ് പിന്നെ അരയിലൊക്കെ ഇണ്ടെങ്കി കൊടന്നക്കി തര ഉപ്പവിടെ ഇണ്ടാവും മദ്റസ്സ് ഇങ്ങനെ പാകി കൊടുക്കും പിന്നെങ്ങനെ ഒര് വ്വ് ഷോത് കഴിഞ്ഞ് വരുമ്പോ പിന്നെ അങ്ങനെ ഓല് ആക്കി തെരും.
ആ ഇന്റേതും അങ്ങനെന്നെ അടുത്ത തന്നെ മക്കള് മദ്രസ കൊണ്ടന്ന ആ ക്കി കൊടുക്കാന കാണ അവിടെല്ലാരും ഇവിടെല്ലാരും. മം മം ആ അപ്പം കയ്യൂല.
പിന്നെ പിന്നെന്തൊക്കെ കുട്ടിയാള്ളൊക്കെ ചെറുതല്ലേ?
ആ വലുത് മൂന്നില്. ചെറുത് ഒന്നിലും മം.
ഉം പിന്നെ പിന്നെ പിന്നെന്തക്കെ? ആ ആ ചെറുതണ്ട് മൂന്ന് വയസ്.
ആ ആ അംഗനവാടീല്
ആ ആ ഞ അംഗനവാടീ പോകും. പോകാനിഷ്ടാ. അപ്പ പിന്നെ ആടെ അടുത്ത് അടു ആ ആ അടുത്തന്നെ നടക്കാനന്നെ ഉള്ളൂ പക്ഷേ ഓളങ്ങനെ കൊണ്ടാരെലും കൊണ്ടാക്കിക്കൊടുക്കും.
ആ
ആ ആരേലൊക്കണ്ടാവുമ്പം അങ്ങനെ വണ്ടിമ്മക്കെ ഉണ്ടാക്കി കൊടുക്കലാ. ഉം
വേറാരെങ്കിലും ഉണ്ടോ വീട്ടില്?
ഉം വീട്ടിലെല്ലാരും ഉണ്ട് വീട്ടില് എന്റെ എന്റെ വീട് ട്ടിലിവിടെ അനിയത്തിയൊണ്ട് ക്ക്‌ രണ്ടനിയത്തിമാരാ ഹസ്ബന്റിന്റെ വീട്ടില് ആ ആ അപ്പ അങ്ങനെ ചോദിച്ചാല് ആ ഓളും ഞാനും അപ്പൊക്കെ നിക്കലണ്ട്. പിന്നെ ചിലപ്പോപ്പന്നൊക്കാൻ പ ചൂല ച സ സാഹചം കൊണ്ട് ചിലപ്പോക്ക് ഒക്കെ പോയിട്ടേ ഒണ്ടാവുള്ളൂ.
ആഹ് ആഹ്
ഒക്കെ പോയിട്ടുണ്ടാവുള്ളോ? അ അപ്പൊ പിന്നെ മ സ്കൂള് മദരസ ആ സ്കൂൾ മദ്രസ ഉണ്ടാക്കട്ടുണ്ട്.
ആഹ്
എക്ക അത നോക്കണം.
ആഹ് അതെ.
ആ അപ്പൊ പിന്നെ ഒപ്പ ഇങ്ങട്ട് ഒപ്പങ്ങോട്ട ആല്ല ചിലപ്പ ആവും മോട്ട പിന്നെല്ല ഇവിടെ എടുക്ക
ആഹ് അത. പിന്നെ ഹലോ?
ല്ലേ
ആഹ് ഹലോ?
ആ മാടപ്പ ഇങ്ങനെന്ന ചോറ്ന്ന.
ആഹ് മായപ്പോ കൊറവുണ്ട് രാവിലെ നല്ല മായായിന്ന്. ഉം ആഹ് അങ്ങനെ വെയ്യു ഇന്നലെ നല്ല വെയിലായിരുന്നു.
ആ അല്ലെങ്കി പിന്നെ
ആ ആ ആ ആ ഇന്നലെ നല്ല ചൂടായിന്ന്
ആ പിന്ന എന്നിട്ട് എന്തൊക്കെയ
ഉച്ചക്ക് ഒറങ്ങേ
ഉറങ്ങാൻ നല്ല മടിയാണ് പിന്നെ ഇങ്ങനെ കുറച്ച്ങ്ങനെ ഒറക്കാല് ഒറങ്ങ ആ പോവണ്ട കരുതിട്ട്
ആ ആ ഓർക്ക ആ
ആ ഇപ്പൊ ഉറക്കിയാലും ഇപ്പോ എണീറ്റാ കുറമ്പായി ഒറക്കം കഴിഞ്ഞിട്ടില്ലെങ്കില് പിന്നെ എങ്ങനെ കറുമ്പ കുറുമ്പൻ
മം എത്ര ആളാ ഉണ്ട് പറണേ
രണ്ടാൾ മം
വെലതത്രയാണ്
വലുത് ഒന്നാം ക്ലാസ്സില പഠിക്ക്ണെ
ആ ആ
ഓളാ ഓള് അവടെണ്
ആ അവിടെ എ പോന്നീല്ലേ
ആ പോന്നിക്കണ് പിന്നെന്ന് മദ്രസക്ക് പോയപ്പോ അങ്ങനെയാണ് അവിടെ ആക്കി കൊടുത്തതാ ആ അപ്പൊ അത്ങ്ങെ എന്താ പറ അങ്ങനെ ആക്കി കൊ അവിടെ നിന്നിട്ടാണ് ന്നെക്കെ കൊണ്ടാൻ വരൂലേ പിന്നെ ഓളറ്റും പോരണ്ടല്ലോ കരുതി മാഴ ണ്ടെങ്കില് ആ ബുദ്ധിമുട്ടാണ് ആ ബൈക്കധികം പോകല്ല ചെലപ്പോ കാറെ എടുക്കും. മഴക്കാവുമ്പോ കാറെടുക്കും.
ആ
മദ്യപാനം വഴക്കൊന്നും ഇല്ല വഴക്കുമ്പുമ്പ ഷോർട്ട് കട്ട് പിന്നെ അത് ആയിക്കൂടെ പോകും.
ആ ഡ്രൈവിംഗ് ഒക്കെ അറിയോ പഠിച്ചാ നോക്കീനോ ആഹ്
എനക്ക് അറിയൊന്നുല്ല പഠി സ്കൂട്ടിഓ ട്ട്നേ ഓട്ടാനൊക്കെ ഇണ്ട് പൂതിണ്ട് പക്ഷെ ചെറിയൊരു പേടിയണ്ട്. അതേരിന്ത അഥവാ അവരക്കെ മറഞ്ഞു ആ ഞമ്മളങ്ങനെ ഓട്ടി നോക്കണം ഒരട്ടങ്ങനെ ഇപ്പാന്റെ സ്കൂട്ടിെ എടുത്ത ഓട്ടിപ്പള് ഓനേയ്ട്ടഗാ ട്ട് മറഞ്ഞു നല്ലതാണ് പഠിക്കണന്ന് ആ നല്ലതാണ് പഠിക്കണം നല്ലതാണ് കാരണംപ്പ ഞ നമ്മുക്ക് എടെലൊക്കെ പോണമെങ്കിലോ ഒരു ഡ്രൈറണ കണ്ടെ
ആ
ഉ പക്ഷെ എന്താ പറയാ പെ പേടിയാണ് അന്നങ്ങനെ ഉണ്ടായപ്പള് പി ന്ന അങ്ങനെ എടുത്ത നോക്കിട്ടൊന്നു
ഹേ പേടില്ല അതൊക്കെയണല്ലേ ഇല്ല ഓട്ടു ല
നോക്കിക്ക്ണോ
നോക്കിട്ടില്ല പഠിക്കാനന്നൊക്കെ ഇണ്ട് ആ ഇഷ്ടാണ് പഠിക്കാനൊക്കെ പൂ തിയാണ്
ആ അപ്പൊ അങ്ങെ പേടിയാണ് പിന്നെമ്മക്ക് നോക്കിട്ടു
ആ
ഉം
നമ്മളെ ബേക്കിലൊക്കെ ഒരാള് ഇരുന്നാണ്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കണം ഇന്നാ പിന്നെ
ആ അങ്ങനെ പഠിപ്പിക്കണം അ ഞ പറയലണ്ട് ഹസ്ബന്റിനോട് അ ങ്ങനെ പറല പക്ഷെ ഓൽക്കൊന്നും ഒഴിവുണ്ടാവില്ല അ കൈണ പൈക്കല്ലേ അപ്പൊ പിന്നെ ഒഴിവുണ്ടാവല്ലോ ബൈക്ക് ആവും അ എന്താ പറയാ അയ്മ പറ്റുലാല്ലോ
ആ ആ
പിന്നെ ഇവിടെ വരുമ്പോ ഇപ്പാന്റെ സ്കൂട്ടി ഇവിടെ ഉണ്ടാവ
ആ
ആ
ആ പഠിക്കണം പടിച്ച കാര്യ ഇല്ല ഒന്നും ചെയ്യണില്ല
ഉം
ആ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിന് അഡ്മിഷൻ എടുത്തണ്ട് അടുത്ത മാസം തുടങ്ങന്ന ലാസ്റ്റ് ത്ത്
എന്ത്
കമ്പ്യൂട്ടറിന്റെറെ സി സ ടി സോച്ച
ഏ എത്ര മാസത്തിന്റെ അക്കൗണ്ടിങ്ങിന്റെല്ലേ
ഏ ഇത് ടീച്ചറണ തോന്നുന്നു കമ്പ്യൂട്ടർ ആറു മാസത്തെ കോഴസ്
അറവാ പഠിക്കൻ നല്ലതാണ് എവിടെ ഓൺലൈൻ ആയിട്ടോ അതോ
താ
അവിടെ അടുത് തന്നെ
അപ്പൊ അങ്ങനെ എടുത്ത ഏതായാലും മള് പോ പിന്നെ ഫ്രീ ടൈം ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പളാണോ എല്ലാത്തിനും താല്പര്യം വര എതു വരെ ഒന്നിനും താല്പര്യം
അ നഞമ്മള് വെറുതെ എടുക്കുമ്പോ തന്നെക്ക എന്തേലുമൊക്കെ ചെയ്തി എനിക്ക് നല്ലരു ഇതൊക്കെ വരി ഉ ഇതിന് മുന്നന് എന്തേലോ പഠിച്ചന്നോ
ഇല്ല ഒന്നും പഠിച്ചില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്ട് പിന്ന ഒന്നിനും പോയില്ല
ആ ഉ ദക്കിര തേനോ
അറബി
മറ്റി ലാ
അവിടെ അത്ര
എന്നിട്ടല്ല എന്താ പറഞ്ഞേ
ട്ട കതാ
അല്ല
ആ ആ അക്കൗണ്ട് ആ ആ് ആ ജോലി കേയറിയാണതല്ലെ
ആ ആ ഞൻ ഇപ്പൊ കേറിട്ടള്ളൂട്ടോ
ആ
വറ പറായിട്ടൊന്നല്ല ല്ലതേമാരി എ ഒരു ഡിസ്റ്റൻറ് ആയിട്ട് എടുത്തത്
ആ
ഉ പിന്നെ അങ്ങനെക്ക
ആ അങ്ങന ക്കുമ്പോ എക്സാം എഴുതാനേ നമ്മള് അപേക്ഷ കൊടുക്കല
ആ എള ഓൺലൈന എക്സാം ആ അതൊക്കെ ഓ ഓല ശരിയാക്കി തരും ആ ന
ആ ശരി